നല്ലർത്താനം
എന്തൊക്കെണ്ട് എന്നിട്ട് വിശേഷങ്ങളൊക്കെ?
നല്ല വിശേഷം ഞാൻ ഇന്ന് സ്കൂൾ മദ്സും ലീവാക്കി ന്റെ വീട്ട്ക്ക് പോന്നതാ.
ഓ ങ്ങളങ്ങനെ പോകാറ്?
ഓ അവ്ദി ആവുമ്പളെ ഞങ്ങെല്ലാരും ഞങ്ങള എട്ട് മക്കളാണ് അഞ്ചുപെണ്ണും മൂന്നാണും അപ്പേ ങ്ങളെല്ലാരും ഒന്നും ഒരുമിച്ച് കൂടും സ്കൂളൊക്കെ ഇല്ലാത്തപ്പോ?
അതെ രസാണല്ലോ എങ്ങനേ ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞ ലേ മാമ്പഴകല്
ഓ മമ്പയക്കാലൊക്കെകയിഞ് ഞമ്മല് ചക്ക ഇട്ടിട്ടുണ്ട് ആസി ഒന്നായിട്ട് ഒരു നാല് ചക്കൊക്കെ എരിഞ്ഞിട്ട് കൂട്ടാൻ വക്കാണ്. എല്ലാരരുട രസമാണല്ലോ. ഇനി ഞങ്ങളന്ത്യ്യും രണ്ട് കട്ടില്ണ്ട് ഞങ്ങള പൊർത്ത് അടുക്കളഭാഗത്ത്. അതിലൊന്നായിട്ട് വായലവിരിച്ചിട്ട് ചക്കക്കുട്ട ൻ വിക്കും ഇദ്നാ ഉച്ചകക്ക് ബിരിയാണിയ ഒരു ഭാഗത്ത് ചക്കരിന തീ ഇ ഉണ്ട് ഒരാൾ കൊർച്ചാൾക്കാര്. കുട്ടികളും മുറ്റത്തോടി കളിക്കുന്ന്ണ്ട്.
ഞൾ അങ്ങനെ ഈ അയൽവാസികളൊക്കെ ചേർന്നാണ്ട് അങ്ങനെ ഇപ്പൊന്നും അങ്ങനെ കാണല്ല്യല്ലോ? ഇപ്പൊരു മതിൽന്ന് ന്ന ഒരു വീടിൻ്ന്റെ മതില് നല്ലോ ഉയർ ത്തിക്കെട്ട അയൽബന്ധങ്ങളില്ലല്ലോ ഇപ്പൊ. പക്ഷെ എന്റെയൊക്കെ ചെർപ്പ പ്പ കാലത്ത്ന്ന് പറഞ്ഞാൽ ഞങ്ങള അയൽവാസികളും ഞങ്ങൾ രണ്ട് മൂ ന്നാ ൽ അയൽവാസികളും കൂടി ചേർന്ന് ഇത്‌പോലെ എന്താ ഭക്ഷണങ്ങൾ ണ്ടാക്കിയിരുന്നു. പിന്നെ അതുപോൽതന്നെ ഈ നാല് മണിക്കായാല്
അതെ
എല്ലാരും അവനവന് കയ്യിന്ന് പലഹാരങ്ങൾ ഉണ്ടല്ലോ അവനന്റെ കൊ ണ്ട് വെരാ ഏ അങ്ങനാകുമ്പമ്മക്ക് കൂടുതൽ ചെലവുല്ലാ പക്ഷെ അയൽബന്ധങ്ങൾ പുതുക്കാൻ കഴിയും
അല്ലെ
നല്ലൊരു കാര്യണല്ലോ ഞമ്മളൊക്കെ ഞമ്മൾ ഇത്‌ പറ
അങ്ങനെയൊന്നും കാണാറില്ലല്ലോ അത്.
കാണാറില്ല ഇപ്പൊന്താറിയോ ഞമ്മള് ഞമ്മള് രക്ഷിതാക്കൾന്ന് കണ്ടാണ്ടല്ലേ നമ്മ പഠിക്കാം നമ്മള് രക്ഷിതാക്കളോ ക്ക എന്ന് പറഞ്ഞാല് രാവിലെ ക്കേ ക്കേന്ന്പർഞ്ഞാല് എപ് രാവിലെ എണിക്കുമ്പോ തന്നെ ചിലപ്പോ അയൽവാസികളോട് വർത്തനം പറഞ്ഞത് കേട്ട കേട്ടാണ്ടോ അങ്ങനെയൊക്കെകാര്യം ഞമ്മൾഎഴ്‌നേൽക്കന്നെ ക്ഷെ ഇപ്പൊന്നും അതില്ലല്ലോ ഇപ്പൊക്കെന്ന് പറഞ്ഞാല് നമ്മള് നമ്മളെ വീട്ടത്തെ അതെ അമ്മടെ പണിം കഴിച്ച് നമ്മൾടെ വീട്ന്റുള്ള് ഒതുങ്ങി നിക്കാണല്ലോ ഇപ്പൊ. ഏഹ് ഫോൺമലും കാര്യങ്ങൾല്ലായാണ്ട് അമ്മൾ അമ്മൾടെ വീട്ടിൽന്നെ ഒതുങ്ങിക്കൂടാ. ക്ഷെ നമ്മളൊക്കെ ചെറുപ്പകാലത്ത്നർഞാല് അങ്ങനെ വീടിന്റെറെ ഉള്ള്ല് ഇരിക്കല് അമ്മള് അപൂർവ്വ
അതെ
അപൂർവ്വായി കാണ്ണതാണല്ലോ അത്കൊണ്ട്തന്നമ്മള്
ഇവിടെ ഞങ്ങള് വൈകുന്നേരം ഇന്നിപ്പ എല്ലാരുംകൂടെ കൂടീട്ടുണ്ട് ഇന്ന് പോ ഇവിടുന്ന് പോകുമ്പളാണ് ഭയങ്കര സങ്കടാണ് ഈ കുട്ടികള്ണ്ടെ പിന്നെ പിന്നൊരൊറ്റപ്പെട്ട് നിക്കാന്നൊരിതാണ്
വീടാണ് നമ്മുടെ കുട്ടികളും നമ്മളും മാത്രുള്ളൊരു ലോകായിട്ടുള്ളത് നിക്കുന്നു പിന്നെ പക്ഷെ അതൊരൊട്ടും രസല്ല
അല്ലല്ല ഞങ്ങള് കൊറേ മക്കളുണ്ട് ഞങ്ങളിപ്പ ഒരു നാല്പത് പേരായി ഇപ്പെട്ട് എട്ട് മക്കളും ആര്ക്കല് മരുമക്കളും ഉമ്മീം ബാപ്പയും പിന്നൊക്കെ പേരക്കുട്ടികളും
അങ്ങനെ കുട്ടികളൊക്കെറ് അതെ കുട്ടികളൊക്കെ ഇവിടെ മുറ്റത്തൂടെ ഓടിക്കളിക്കുന്നുണ്ട് ഒരുഭാഗം ചക്കക്കൂട്ടാന്ണ്ടാ ക്കുന്നുണ്ട് ഒരു ഭാഗം ബിരിയാണി വെക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരുമാരി വീട്ടുജോലി ചെയ്യുന്നവര് അതെ അതെ കല്യാണത്തിന് അതെ
ഇപ്പൊ നമ്മള്ന്ന് പറഞ്ഞാല് ചെറുകുടുബായാലെന്താര കൊയപ്പം നമ്മളിങ്ങനെ വീടിന്റു ലിങ്ങനെ കുട്ടികളെ നമ്മളെ കുട്ടികളെ നമ്മളെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളി ങ്ങന ഒതുങ്ങിക്കൂടുമ്പൊ നമുക്ക് എന്താറിയോ ആഴ്ചയിലൊരുദിവസെങ്കില് പൊറത്ത്ക്ക്
പോകാം അതുപോലെ ടെൻഷനും സ്ട്രെസ്സുഒക്കെ കൂടുത കൂടുതലാകും
പക്ഷെ ഇങ്ങനെ നമ്മള് എല്ലാരുംപാട് ഒരുമിച്ച് നിക്കുമ്പോ നമുക്കങ്ങനെ പൊറത്ത് പോക ണംന്നോ പൊറുത്തുന്ന് ആഘോഷിക്കണംന്നൊ അങ്ങനത്തൊരു വൈബ് മാണ്ട
ഇല്ലല്ല അതൊന്നും വരത്തില്ല
വരത്തില്ല അപ്പോ അതെന്തായാലും നല്ല അതെ പിന്നെ എന്താ ഇപ്പൊ ഞങ്ങള് എന്റെ ഫാമിലി ഹസ്ബന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു വല്യൊരു കൂട്ടു കുടുംബാണ് അപ്പ്ണ്ടല്ലോ ഞങ്ങളതുപോലെതന്നെ ഇപ്പനേരെ കുട്ടി എല്ലാരേം വിളിച്ചുവരുത്തി കൂട്ടിയെ ഇരുന്നു ഞാനേ അപ്പോ ഞങ്ങള് പ്രധാനായിട്ടും അതിൽ ചെയ്തിരുന്നത് ഇതുപോലെ വേഗം പണി കയ്കിക്കും എന്നിട്ട് ഞങ്ങള് എന്ത്‌കാട്ടുംന്നറിയോ എല്ലാരും കൂടിച്ചേർന്നാണ്ട് എല്ലാരും അത്യാവശ്യം പ്രായുള്ളോലും ഇതായാലൊക്കെയാണ് എന്നിട്ടെല്ലാരും കൂടിക്കാണ്ട് ഞങ്ങ കസേരകളി കളിക്ക അതുപോലെ
മഞ്ചാടി പെറ്ക്ക
അതുകൊ അത്പോലെ കുട്ടികക്ക്ണ്ടല്ലോ ഡാൻസ് കളിപ്പിക്ക അങ്ങനെ ആ ഒരു ഇത് അതായത് ഇപ്പ അതിലേ
അതെ പ്രായമുള്ളൊരു കുട്ടികളെപോലെണ്ടാവും ആ സമയത്ത് നമ്മള് അതൊക്കെത്തന്നല്ലേ ലൈഫ് ആകൊരു ലൈഫ്
ആകൊരു ജീവിതല്ലുള്ളു അത് നമ്മളെപ്പൊളും കളറായിരിക്ക പിന്നെ നമ്മളിപ്പൊരു ഒരുപാട് സ്ട്രെസ്സും ഡിപ്രഷനൊന്നായി നടന്നിട്ട് കാര്യില്ല ഇങ്ങനെക്കിതാവുമ്പൊ നമ്മള് സ്ട്രെസും ഡിപ്രഷനൊക്കെ മാറിക്കിട്ടും
അതെ അപ്പൊ അന്ന് ഞങ്ങള് കൂടിയ സമയത്തില്ലേ പ്രായം കൂടിയ
ഞങ്ങിവിടെ മഞ്ചാടി കുട്ടികള് മഞ്ചാടി പൊറുക്കി കൊണ്ട്വന്നിട്ടുണ്ട് എന്നിട്ട് ഞങ്ങള് ഒന്ന് വല്യ വട്ടം വരച്ചിട്ട് ഇതങ്ങ്ണ്ട് വിതറും
എന്നിട്ട് ഞങ്ങള് അപ്പൊ നല്ല രസാണ് ഈ കുട്ടിക കുട്ടികളതിക്ക് കൂട്ടൂല്ല എന്നിട്ട് കസേര കളി അതുപോലെ ചാാക് ചാട്ടം അങ്ങനെയൊക്കെ ഒരുപാട് കളികൾ കളിക്കും പിന്നെ പിന്നെ അതെ പിന്നെ പക്ഷെ ഞങ്ങള വീട്ന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ ടൗണിലല്ല അതെ ഗ്രാമപ്രദേശാണ് അപ്പ നല്ലത് ആ അമ്പിയൻസാണ്
ഈ പ്രായം കൂടി ആൾക്കാർക്കുണ്ടല്ലോ അവർക്കൊക്കാം കൂടുതൽ ആഗ്രഹം ഇങ്ങനെയൊക്കെ ചെയ്യണം അവരൊക്കെ ചെറുപ്പക്കാലത്ത് കളിക്കുന്ന കളികൾ അവളക്കൊപ്പം ചെയ്യണം പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാല് ഇങ്ങനെ മടിക്കും പറയാനും അതേപോലെ ഇനിയിപ്പോ ഈ ആൾക്കാാര് കൂടുമ്പോൾ അവരന്നും ചെയ്യാനും അവർക്ക് മനസ്ിലാഗ്രഹമുണ്ടെങ്കിൽ ഒരു പുറത്ത് കാണിക്കില്ല അത് ചെയ്താൽ പോലും എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തോന്നലായിരിക്കും പക്ഷെ പ്രായം കൂടിയ ആൾക്കാർക്ക് ഈ കാലം ഏറ്റവും കൂടുതൽ താല്പര്യ താല്പര്യം അങ്ങനത്തെ കസേരകളി അങ്ങനെ കളിക്കാാന് അപ്പൊ അന്ന് അതില് പ്രായം ചെന്ന ആളാണ് ഞങ്ങളോട് പറഞ്ഞത് നമുക്ക്ിങ്ങനെ കസാര കളി കളിക്കട്ടെ ഞാൻ എനിക്ക് കുറെേ ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് അവരുടെ ഒരിതിൽ അവർക്ക് പ്രായമായി ഇനിപ്പോൊക്കെ കളിക്കാൻ കഴിയോ അങ്ങനെയൊക്കെയുള്ളരു തോന്നലാണല്ലോ പിന്നെ പ്രായ കൂടുും തോും നമ്മൾ ചെറുപ്പ ചെറുപ്പത്തിലേക്ക് പോകും അതായത് നമുക്ക് പ്രായം കുറഞ്ഞ ഫീലിംഗൊക്കെ നമ്മുടെ മനസ്സൽ ഉണ്ടാവുക അതേ പോലത്തെ കളികളെ കളിക്കാൻ
ഇപ്പന്ന് വെച്ചാല് നമ്മളിപ്പോൊ നമ്മള് സമൂഹത്തില് കാണുന്ന ഒന്നും കാണുന്നില്ലല്ലോ ഏട്ടനനിയന്മാര് തമ്മിലുള്ള ബന്ധവും മക്കളും രക്ഷിതാക്കളും തമ്മിൽ ഒന്നും ഒരു ബന്ധല്ലല്ലോ ഇപ്പൊ അപ്പൊ അവര് ജോലി ബിസി ബിസിയുള്ള ജീവിതമായി മാറിക്കണം
അതെ
ജോലിത്തിരക്ക ആരും ആരെയും കാണാനോ ഒരു വിരുന്നോ ഒന്നുംല്ലല്ലോ ഇപ്പൊ
അതെ അതുപോലെ ഈ പ്രായമായ ആളുകളും കുട്ടികളും അതുപോലെ യുവാക്കളും യുവതികളും ഒക്കെ ചേർന്നണ്ട് കളി നമ്മള് ഒരാളയും നമ്മള് മാറ്റിനിർത്തരുത് എന്നാണ് എന്റെ അഭിപ്രായം നമ്മായ എ അത്രയും പ്രായം മില്ല അവർ കളിക്കാനുണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കും നമ്മളുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കും പക്ഷെ അവർ നഞമ്മളാട്ടില് ആഗ്രഹമായിരിക്കും അപ്പം അവരെ കൂടി കൂട്ടുക അതുപോലെ തന്നെ നമ്മള് ടൂർ പോുമ്പോഴൊക്കെ നമ്മ ൾപ്രായമായ അവരെ മാറ്റി നിർത്തുന്ന ഒ രുഇതാണ് ഇപ്പം കണ്ടുവരുന്നത് ഇപ്പ നമ്മള് തങ്ങളിൽഫ്രണ്ട് സ അതുപലെ നമ്മള് സെയിം പ്രായക്കാരെ വൈബ് പിടിക്കുക അങ്ങനെ ഒരു ഇ ദായി മാറിക്കൊണ്ടിരിക്കയാണ് ഇപ്പോ പക്ഷെ നമ്മൾ ഈ പ്രായമുള്ളവരെ
അങ്ങനെ ഒരിക്കലും നമ്മള് ചെയ്യരുത്
അത് നമ്മൾ എന്തെങ്കിലും എവിടെലും പോുമ്പോഴക്കെ നമ്മൾ പ്രായം ചോദിക്ക നിങ്ങൾക്ക് എവിടക്കെങ്കിലും പോകാൻ താല്പര്യംണ്ടോ ഏഹ് നിങ്ങള് പോരുന്നുണ്ടോ ചിലപ്പോ നമ്മുടെ ഒരു ചോദ്യ ത്തിന് വെയിറ്റ് ചെയ്ത്ക്ക്ന്ന ആൾക്കാര്ണ്ട്. അവർ ചോദിച്ചെങ്കില് ഇനിക്കും അവരുടെ
പോകാമാര്. അതെ ഇനിപ്പ ആ ഇനിപ്പോ അവര് പോന്നിട്ടില്ലെങ്കിലും എന്നോട് അവർ ചോദിച്ചല്ലോ എന്നുള്ളൊരു ഇതും അവരുടെ മൈൻഡിലുണ്ടാവും
ആ പിന്നേന്ന് പറഞ്ഞാല് അവരുടെ കാലത്തൊന്നും അവരങ്ങനെ യാത്രകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട് ണ്ടാവില്ല. അവരൊക്കെയെന്ന് പറഞ്ഞാല് പണ്ട് കാലത്തെ ആൾക്കാര്ന്നൊക്കെ പറഞ്ഞാ സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക് ക്ക്ന്ന ആൾക്കാരാണ്. അതായത് അവരുടെ ആഗ്രഹങ്ങളൊ വെച്ച് സ്വന്തം ജീവിതത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണംന്നുള്ള ഇതുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് യാത്രകൾ പോകാ കാനോ അങ്ങനെ എവിട്ക്ക് പോകാനോ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോ അവരുടെ മക്കള് വലുതാകുമ്പോ അവരോ ട് ചോദിക്കുമ്പം അത് സന്തോഷാണല്ലോ കാരണം അവരെ കൊണ്ടുപോകാനും ണ്ടാക്കാനൊക്കെന്ന്ള്ളതും അമ്മൾ അങ്ങനെതാണല്ലോ പിന്നെ ഇ പ്പന്ന് പറഞ്ഞാല് ഓരോ നാട്ടിലിങ്ങനെ ഈ വയോജനങ്ങളെ കൊണ്ടുപോകുന്ന
അതൊക്കണ്ട് അതൊക്കണ്ട് പ്പതുപോലെ വയോജന പാർക്ക്ണ്ട്
അതെ അതൊക്കെ അവർക്ക് കിട്ടിയൊരു ചാൻസാണ്‌ട്ടോ കാരണം ഈ വീടുകൾന്ന് കൊണ്ടുപോയി ട്ടില്ലെങ്കും ഇങ്ങനെ‌ക്കോരോ ഇത് വരുമ്പളേ
അതാശരിയാ ഇപ്പ ഈ അറുപത് വയസ്സിന് മുകളിലുള്ളവര് യാത്ര പോകാ അങ്ങനെയൊ‌ക്കോരോ ടൊ ഇത്ണ്ട്ല്ല് പ്പൊ കൊണ്ടു പോകാൻള്ളൊരു പിന്നെ എല്ലാ കാലത്തും നമ്മള് അവർക്കൊരു പരിഗണന അങ്ങനെയൊക്കെ ആകുമ്പോ അവർക്കൊരു ഒറ്റപ്പെടലിൽ നിന്ന് കുറച്ചൊരു മാറ്റമുണ്ടാവും
അതെ പിന്നെ ഇപ്പത്തെ മക്കൾ ന്നൊന്ന് പറഞ്ഞാല് ആദ്യേ മുൻകൂട്ടി കാണും എന്താനിപ്പോ ഭാര്യക്ക് ആഗ്രഹംണ്ട് ഓലെ ഉമ്മായെ കൊണ്ടോവാനൊക്കെ ആ ആഗ്രഹംണ്ട്ന്ന്ണ്ടെങ്കിലും ചെൽപ്പോ ഭർത്താവിനോട് പറയാനൊരു മടി ഇത്പ്പോ ഭർത്താവിനോട് പറയുമ്പോ ഭർത്താവറയും അവരൊക്കെ ഇപ്പോ പോരും അവരൊക്കെ പൈന് ന്നിക്കോന്ന്ള്ളക്കൊര് ഇതായ്രിക്കും എന്നിട്ട് അങ്ങനെ നമ്മള് ചോദിക്കുന്നില്ല അവര് രോട് നിങ്ങൾ പോരുന്നുണ്ടോന്ന് ചോദിക്കുന്നില്ല അങ്ങനെ എത്രയോ ആൾക്കാര്ണ്ടല്ലോ നല്ല ആഗ്രഹം വെച്ചാണ്ട് അവര് പറയൂല്ല അവരായിട്ട് ഇങ്ങട്ട് പറയുല്ലല്ലോ അവര് അമ്മക്കൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് വിചാരി ച്ച് അവരൊന്നും പറയില്ല പക്ഷേ അവരൊക്കെ നമ്മള് കളികളിലായാലും പോകുന്നതിലായാലൊക്കെ അവരെ കൂട്ട അപ്പൊന്നവർക്കും സന്തോഷാണ് അവർക്കും തന്നെ അവരുടെ പഴയ കാലത്ത് ക്കൊക്കൊന്ന് പോകാനും ഇതാക്കാനൊക്കെ കഴിയും നമ്മളിപ്പോ അങ്ങനെ കൊണ്ടുപോയാൽ അവരായിരിക്കും ഏറ്റവും സ ന്തോഷിക്കുന്ന ആൾക്കാര്
ശെരിയാണ്
കാരണം അവർക്കൊക്കെ ഇനി ഇത്ര കാലം എന്ന്ണ്ടാവാല്ലോ അപ്പൊ നമ്മക്കും തന്നെ പിറകോട്ട് ചിന്തിക്കുമ്പോ നമ്മു
താങ്കൾ പറയുന്നതിൽ നല്ലൊരാശയം ഉണ്ട്ട്ടോ താങ്കൾക്ക് ന്നല്ല ഭാവി ഉണ്ട്
അപ്പൊ നമ്മള് നമ്മളെ ഉമ്മയും ഉപ്പയേയും നമ്മുക്ക് ഇനി അവരുടെ കാലശേ നമ്മള്ങ്ങനെ ആലോചിക്കുമ്പളും നമുക്ക് നമ്മളെ ഉമ്മയും ഉപ്പയും നമ്മൾ അങ്ങനെ കൊണ്ടയിരുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടാകും അതോണ്ട് എപ്പോഴും അവർ എല്ലത്തിലും നിർത്തണം എന്നാണ്
അതെ
എന്നാ ശെരിട്ടോ